ഹലോ കേക്കാൻ പറ്റോ?
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോളൂ.
എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുന്നു.
ഏഹ് ഇരിക്കുവാണോ?
ആഹ് അതെ അതെ രാത്രിയല്ലേ രാത്രിയൽത്തൊരു ലേറ്റ് നൈറ്റ് ഷോ കാണാനായിട്ടിരുന്നേ.
അത് ശെരി ഏത് ഷോ?
ഷോ എന്ന് പറഞ്ഞാ ഞാ ലേറ്റ് നൈറ്റ് ഷോ എന്ന് പറഞ്ഞാല് രാത്രി ഒരു സിനിമ കാണുക
അത് തന്നെ ഏത് ഏത് സിനിമയാന്നാ ഞാനും ഉദ്ദേശിച്ചത്.
ഓഹ് ഞാൻ ഇന്നൊരു ഇംഗ്ലീഷ് പടം കാണാന്ന് കരുതി
ഓഹ് അത് ശെരി അപ്പ ഇംഗ്ലീഷൊക്കെ അറിയാല്ലേ?
ആഹ് നമ്മള് കൊച്ചുനാള് മൊതലേ എനിക്ക് രണ്ട ചേട്ടന്മാരൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അവർടെ കൂട്ടത്തി ഇരുന്ന് കണ്ട കണ്ട് ശീലവായി പിന്നെ തന്നെ ഇരുന്ന് കാണാന് ശീലവായി.
അത് നല്ല കാര്യം
ആഹ് ഇംഗ്ലീഷ് പടങ്ങള് പിന്നെ ഏഹ് ഗെയിമൊക്കെ കളിക്കും ഗെയിമൊക്കെ ഭയങ്കര ഇഷ്ടായി പക്ഷെ ഇപ്പൊ കൊറച്ച് നാളായിട്ട് കൊറഞ്ഞ്
അയ് ശെരി ദൃശ്യം കണ്ടായിര്ന്നോ സിനിമ?
അതെ കണ്ടു കണ്ടു ദൃശ്യം ത്രീ കണ്ടു. ഒന്നേ പറയാനൊള്ളൂ നാ ജോർജ് കുട്ടിക്ക് നാലാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയ. ല്ല
അത് ശെരി ജോർജ് കുട്ടി വെല്യ പുള്ളിയാല്ലേ.
അതെ യതെ വെല്ല്യ പുള്ളിയ വെല്ല്യ പുള്ളിന്ന് പർഞ്ഞാ അരാക്ക് ഇരുന്നാലോചിക്കാൻ സമയയൊക്കെ കിട്ടുന്നു. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ നോക്കുന്നു. അപ്പൊ നടക്കുവല്ലോ സ്വാഭാവികം. പിന്നെ ഏഹ് ഒന്നാം ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെം പോലെ അങ്ങ് എന്താ തൊടക്കം മുതലെയോ അല്ലെങ്കി എന്തുവാ എപ്പഴും ട്വിസ്റ്റുകള് കൊറവായിതിനകത്ത് കാരണം ഒന്നാം ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും ഒരു കുടുംബനാഥന് ചെയ്യാം പറ്റുന്ന പരമാവധി അയ്നാത്ത് കാണിച്ച് തന്നു. പിന്നെ അതിലന്ന് ക ഉം അപ്പോ ആ കേസിൽ നിന്ന് കരകേറി എന്ന് വിശ്വസിച്ചെരു കുടുംബാണ്. വീണ്ടും കുത്തിപൊക്കുന്നു. അതെ യതെ അവസാനാവുമ്പോ വീണ്ടും കുപ്പൂത്തി വീഴും ഇനിയൊരു ഭാഗം കൂടെ വരാനുണ്ട്.
ഇനി യുണ്ടോ
ഇനിയുണ്ട് ഇനിയുണ്ട്
ഉം മ്മിക്കവാറും ഇവരത് പത്ത് ഭാഗം മിക്കവാറും ഒര് തെന്നെ പറയുന്നെ ഡസൻ ഒരു ഡസൻ തെയ് ക്കും തോന്നല്ലേ
ഓഹ് ഡസൺന്ന് തയ്ക്കാൻ ഇല്ലെ പിന്നെ ജോർജൂട്ടിയൊരു ക്രിമിനലായി മാറണം. കാരണം വരുണിനെ മാത്രേ കൊന്നൊള്ളൂ വരുണിനെ എത്ര തവണെ കൊന്നോണ്ടിരിക്കാൻ പറ്റുന്നെ.
അതെന്നെ ഈ ഒന്നാം ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും എല്ലാം ഈ വരുണിനെ കൊല്ലുന്ന യ്തല്ലേ പറയുന്നത്.
ഉം ഏറ്റവും കോമഡി ന്ന് പർഞ്ഞാല് വരുണെന്ന് പറിണെ മറ്റേ റോഷൻ ആർള്ള ആളല്ലേ പുള്ളിയാണ് പുള്ളിയില്ലെങ്കി ഈ സിനിമയില്ല പക്ഷേ ഈ പുള്ളി സിനിമയ്ക്കകത്തില്ലതാനും. മരിച്ചു പോയില്ലേ പാവം
എന്തോ പറയാന
ഉം
ഉം അം ഇവടെ വിശേഷൊന്നുല്ല മഴ മഴ മഴ മാത്രം.
ഉം ഇവടെം അങ്ങ് ഭയങ്കര മഴയാ രാവിലെ തൊട്ടേ അങ്ങ് പെയ്ത് ഇന്ന് ബെന്ത്ക്കോസിനാറായിര്ന്നല്ലോ അപ്പൊ രാവിലെ രാവിലെ മുതലേ അങ്ങ് മഴ പെയ്ത് മഴ പെയ്ത് തണ്ത്തും പക്ഷേ ഇന്ന് രാവിലെ നല്ല രസായിരുന്നു ഒറങ്ങാൻ പക്ഷേ സാധിച്ചില്ല
ആന്താ പള്ളി പോണായിര്ന്നോ?
പള്ളി പോവാൻ രാവിലെ എണീക്കണായിരുന്നല്ലോ.
ഓഹ്
പക്ഷെ ഈ കൊറച്ച്നാള് മുന്നെയുള്ള ചൂടൊക്കെ മാറി.
നിൻക്ക് എത്ര മണി തൊട്ടാ തൊടങ്ങുന്ന ഏഴരയോ?
ഏഴേകാല്
ഏഴേകല് ഉം ഞങ്ങക്ക് ഒമ്പത് മണിതൊട്ടാ.
എല്ലാ ദിവസവും
എല്ലാ ഞായറാഴ്ചയും ഒമ്പത് മണിയൊട്ട് പതിനൊന്നര വരെ ഏഴരൊട്ട് ഒമ്പത് മണി വരെ ഞങ്ങക്ക് സൺഡേ സ്കൂളാ
അതെ ഓഹ് നിങ്ങള് മർത്തോമയാണല്ലേ
ഞങ്ങള് മർത്തോമയ
ആഹ് എനിക്ക് തോന്നി കാരണം മർത്തോമാക്കാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ട്ടവുള്ള ഒര് കാര്യം അതാ കാരണം അവര് വിദ്യാഭ്യാസത്തിന് നല്ല സ് സ്ഥാന കൊട്ക്കുന്നേ
ഓഹ് അങ്ങനെ
കാരണം ഞങ്ങടെ ഇവിടെ അടുപ്പിച്ച് രണ്ട് മൂന്ന് മർത്തോമ പള്ളിയുണ്ട് അപ്പൊ അവ്ടെ അറിയാവുന്നവരുണ്ട് കൂട്ടുകാരുണ്ട്
ഉം മ്ഹ്
അവരുടെ അമ്മമാര് അങ്ങനെ അറിയാവുന്ന കൊറച്ചു പേരുണ്ട് അപ്പ അവരെല്ലാം പറഞ്ഞത് എ വിദ്യാഭ്യാസത്തിന് മർത്തോമാക്കാര് നല്ല സ്ഥാനാ കൊടുന്നേ അത് അവര് ഇന്റെർ സ്കോട് കഴിഞ്ഞിട്ടേ കുർബാനയുള്ളു
ആഹ് ഞങ്ങ അതക്കെ ഉള്ളൂ സ് ഇന്ന് സ്പെ ഞാറാഴ്ചയായിട്ട് സ്പെഷ്യൽ എന്തുവാരുന്നു.
ഞാറാഴ്ച അങ്ങന സ്പെഷ്യലൊന്നുല്ല ഒള്ളത് വെച്ച് കഴിച്ചു സ്പെഷ്യൽ എ എപ്പഴും സ്പെഷ്യലുണ്ടാവാൻ സ്പെഷ്യൽ സാഹര്യങ്ങള് വരണ്ടേ
എല്ലാരും ബീഫൊക്കെ വാങ്ങിക്കത്തില്ലേ അങ്ങനെ
ഓഹ് ഞങ്ങളങ്ങനെ ഒന്നും വാങ്ങിക്കത്തില്ല എപ്പഴും എപ്പഴൊന്നും വാങ്ങിക്കത്തില്ല
അയ് ശെരി
എന്തേലും ക്രിസ്മസോ അല്ലെങ്കി വാങ്ങിക്കണോന്ന് ഒരു മൂടൊക്കെ വന്നാൽ അന്നേരം അങ്ങ് വാങ്ങിക്കും വെക്കും
ഞങ്ങക്കിന്ന് ഉച്ചയ്ക്ക് ബീഫ് ഒണ്ടായിരുന്നു വൈകിട്ട് കഴിക്കാൻ ചിക്കനും ഒണ്ട്
ഓഹ് എന്നാ വേണം എല്ലാം ഒണ്ടല്ലോ
അല്ല ഞങ്ങള്ന്ന് ഏഹ് ഞങ്ങളിന്ന് വേറൊരിടത്ത് പോയിട്ട് വന്ന് അപ്പൊ ഉച്ചെക്ക് അവിടെന്നൊള്ള ഫുഡാ കഴിച്ചത് അപ്പോ അവിടെ ബീഫൊണ്ടായിരുന്നു ബീഫും മോര്
ഓഹ് ആഹ് ഞങ്ങള് കഴിഞ്ഞ രണ്ടാഴ്ച്ച ആഹ് രണ്ടാഴ്ച ആവുന്നു ഞങ്ങളിവിടെ ഒര് ബീഫ് സ്റ്റൂ വെച്ചാരുന്നു.
ആഹ് സ്റ്റൂന്ന് പറയുന്ന്ല്ലേ ഏഹ് പച്ചക്ക് വെളുത്തിരിക്കുന്നേ?
അല്ലല്ല ഇത് സാധാ ഇത് താറാവുകറി മാതിരി ഇരിക്കും.
അതല്ലേ ചോയ്ച്ചത് ഏവ് താറാവ്ക്കറി അങ്ങനെയല്ലേ ഇരിക്കുന്നേ അതായത്
വെളുത്തല്ലല്ലോ ഇരിക്കുന്നെ അത് തേങ്ങാ പാല് ഒഴിക്കുമ്പഴല്ലേ ആഹ് കുരുമൊളക്
ആഹ് പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് കുരുമുളകും മല്ലിയും ചേർക്കും ആഹ് അ അന്നേരം ചൊമന്നാന്നോ ഇരിക്കുന്നേ കറി ആഹ് എന്നാലും വെ അങ്ങനെയൊക്കെയ കൊള്ളാല്ലേ ഉം ചിക്കെൻസ്റ്റൂ ബീഫ്സ്റ്റൂ ഉര്ളക്കെഴങ്ങ് പച്ച മൊളകോക്കെ ഇടുന്നേ
അത് തന്നെ അത് തന്നെ ക്യാരറ്റും ഉർള കെഴങ്ങുമൊക്കെ ഇട്ട്
കല്യാണങ്ങക്കക്കെ പണ്ട് ബ്രെഡിന്റെ കൂടാ ആദ്യം കൊട്ത്തിരുന്നേ.
ആര്ന്നോ
ആഹ് പണ്ടൊക്കെ അങ്ങനെ ആര്ന്ന് ബ്രെഡും സ്റ്റ് താറാവ് സ്റ്റൂ ആരുന്നു.
ആഹ് പിന്നാണ് എല്ലാരും അപ്പോം ഫിഷ് മോളീലേക്കും മാറിയല്ലേ
ഇപ്പം മാറി കാലം മാറും ത്തോറും കോലോം മാറിക്കൊണ്ടിരിക്കല്ലീ
അതെ അതെ നാട് ഓടുമ്പോ നടുവേ ഓടണം
ആഹ് പിൻവേ ചേരേ ചേരേതിന്ന്ന്ന നാട്ടിൽചെന്നാ ചേരേടെ നടുത്തുണ്ടം തിന്നണം അങ്ങനെ കേട്ടില്ലേ ആഹ് ചേരേ തിന്ന്ന്ന നട്ടിച്ചെന്ന് ഏഹ്
പറയാനറിയത്തില്ല.
ഓ ചേരെ തിന്ന്ന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുത്തുണ്ടം തിന്നണം.
ഓഹ് മനസിലായി മനസ്സിലായി അപ്പൊ ഏഹ് അപ്പൊ ആ വീട്ടിലെ എല്ലാരും പാമ്പിനൊക്കെ തിന്നും.
വെനൺണൊങ്കിൽ തിന്നണം ഉപ്പോളം വരുമോ ഉപ്പിലിട്ടതെന്ന് പറയുന്ന പോലെ. ഉം പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം.
ഇനിയ് വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നു നാളെ ഇനിയും കൊറച്ച്. പരിപാടി കാണും കാരണം പിറ്റേ ദിവസം കൂട്ടുകാരന്റെ ചേച്ചിയുടെ രാത്രിയിലത്തെ പരിപാടിയൊക്കെ ആയിരുന്നു ഇന്നലെ അപ്പോ ഉറ്റ സുഹൃത്താ മൈലാഞ്ചി ഇടല് അത് തന്നെ. ആഹ് അപ്പൊ അത് കഴിഞ്ഞാ ന മറ്റന്നാള്. ആഹ് ആ ചേച്ചിയുടെ കല്യാണാണ് അപ്പൊ നാളെ കൊറച്ച് പരിപാടി എനിക്കും കാണും. കാരണം വരണെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു.
അടുത്താണോ ദൂരെയാണോ.
അല്ല അടുത്ത അടുത്താ ഞങ്ങളുടെ പള്ളില എന്റെ സുഹൃത്താ കൊച്ചനാൾ മുതലേ കളിച്ച് വളന്നെയാ
അല്ല കെട്ടിക്കുന്ന ദൂരയാണോന്ന്.
കെട്ടിക്കുന്നതോ കെട്ടിക്കുന്നത് ഓഹ് പുനലൂര് പുനലൂര്.
ഉം ഉം ഉം.
ന്ന അവര് പക്ഷെ ഏഹ് വേറെ മാറിക്കെട്ടുവ ഞങ്ങാ വേറെ സഭയാ.
അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ലന്ന് പറഞ്ഞതോ.
അപ്പോ കെ ന്ന അപ്പൊ നമ്മുടെ സഭയിലുള്ള ആള് സഭ വിട്ടു പോണം. കെട്ടാൻ പറ്റും ആ ആള് വിട്ടു പോണം.
അങ്ങനാ അല്ലേ ഉം പിന്നെ വേ വേ എന്തുവാ എല്ലാരും പപ്പയും എല്ലാരും ഒക്കെ കെടന്നോ.
ആഹ് എല്ലാരും കിടന്നു അമ്മയ്ക്ക് ഇന്ന് ഒരു തലവേദനയും ക്ഷീണ ഒക്കെ ആയിട്ട് ആയിരുന്നു.
ബി പി എങ്ങാനും കുറഞ്ഞായാണോ ബി പി നോക്കോ.
ബി പി ഉണ്ട് ബി പി ഉണ്ട് പക്ഷെ ബി പി കുറഞ്ഞൊന്നുല്ല ഇങ്ങനെ മൈഗ്രൈന്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നയാ
ആഹ് എന്നാലും ബി പി ഒന്ന് നോക്കാഞ്ഞെ എന്തായിര്ന്ന്.
ബി പി നോക്കാനുള്ള മെഷീൻ. ഇവിടല്ല പിന്നെ പ്രഷറിന്റെ ഗുളിക നോ കഴിക്കുന്നുണ്ട്.
പ്രഷർ ബി പ്രഷറിന്റെ ഗു ഗുളിയെ കഴിക്കുന്ന ആള് ഇടയ്ക്കിടയ്ക്ക് നിർബന്ധമായും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ബി പി
ആഹ് ഇവര് പിന്നെ രണ്ട് രണ്ടര മൂന്ന് മാസം കൂടുമ്പോൾ ഞങ്ങൾ ചെക്കപ്പിന് പോകാറുണ്ട്
ആഹ് ആഹ്
ഉം അങ്ങനെ പോം കൊഴപ്പില്ല ഇങ്ങനെ കൊറ കുച്ച് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടേലും തരകേടില്ല
അന്നേരം ഞാ അന്നേരം ഈ ബി പി ഒക്കെ ഉണ്ടായൊണ്ട് എങ്ങനെയാ ആഹാരത്തിൽ ഉപ്പൊക്കെ കുറയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ടോ
ആഹ് ഉപ്പ് കൊറക്കെ ഒക്കെ ചെയ്യും ഉപ്പ് കൊറക്കും പിന്നെ എന്തുവാ എന്തോ ഫുഡിന്റെ കാര്യത്തില് കുറച്ചൊക്കെ ഏഹ് കൊറച്ച് ഒക്കെ ഒന്ന് പിടുത്ത് പിടുത്തം പിടിക്കും
ഉം
എന്നാ വല്ല്യ ബി പി ഒരു പ്രഷർ പേഷ്യന്റോ അങ്ങനെ ആല്ല എന്നാലും ജീവിത സാഹചര്യം ഉണ്ടായ കുറച്ച് ബി പ്രഷർ കേറി പ്രഷർ രോഗിയായി
ബി പി ഉള്ളവരെ എന്തോ മുരിങ്ങേയില ഇട്ട് തിളപ്പിച്ച വെള്ളം കൊറച്ച കുടിച്ചാല് ബി പി കുറയൂ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്
മുരിങ്ങയിലയോ
ആഹ് എന്നു അല്ല. ഓവറാ അധികം ആയാൽ അമൃതം വിഷവാണെന്നാണല്ലോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മുരിങ്ങിയയുടെ എല ഇല്ലെ അത് ഇട്ട് തള പ്പിച്ച വെള്ളം കുടിച്ചാല് പ്രഷർ കൊറയോന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. എത്രത്തോളം പ്രാവർ തികമാണെന്ന് ചോദിച്ചാൽ പക്ഷെ കൊറയും. ഞാൻ ചെയ്തിട്ടുണ്ട്
അണ്ടോ
ഉം എന്നും പറഞ് എന്നും കുടിക്കരുത്
അല്ല അപ്പത അപ്പ തന്നെ മാറും
അപ്പ തന്നേന്നോയ്ച്ചാ നമുക്ക് നല്ല മാറ്റോ ഇണ്ടാവും. രണ്ടൂ ആയ്ചെ രണ്ടോസം വെച്ച് കുടിച്ചാല്
അപ്പൊ മുരിങ്ങേല വെള്ളത്തിട്ട് തെളപ്പിക്കാതെ കുടിക്ക്യ
ആഹ് കുടിക്കുവ
ഓ അതാത്യായ്ട്ട് കേക്ക്വ
ആഹ് എൻക്കിപ്പോ അങ്ങനെ ഒരുപാട് കൂടിയപ്പോരു കൊച്ചാ പറഞ്ഞെന്നത് അപ്പയ്
ആഹ്
ആഹ് അങ്ങനെ ഒരു ദെവസേ കുടിച്ചോളൂ. പഷെ പെട്ടെന്ന് കൊറഞ് അങ്ങനെ എനിക്ക് തോന്നുമ്പോ ഞാനങ്ങനെ ചെയ്യാറുണ്ട്
ആല്ലേ. അതൊന്ന് ശ്രമിച്ചു നോക്കണല്ലോ
ആഹ് സൈഡഫക്റ്റോന്നുല്ല എന്നും പർഞ് അങ്ങ് തീരെ കൊർഞ്ഞു പോകാനും പാടില്ലല്ലോ ബി പി ബിപി ക്കെന്ന് പറഞ്ഞാ സൂഷിക്കേണ്ട കാര്യങ്ങളാ
അതെ അതെ വളരെ വളരെ സൂഷിക്കെണ്ട കാര്യ
അപ്പൊ ശരി ഞാൻ പിന്നെരു പിന്നെ വിളിക്യ
ഓക്കെ ശരിയെന്നാ പിന്നെ വിളിക്കാം ഓക്കെ